ഓ
കേക്ക് ണ്ണ്ടോ
ആ ആ എനിക്ക് കേൾക്കുന്നുണ്ട് ക്ലിയറാണല്ലോ ല്ലേ പറയുന്നത് കേക്കാലേ പറയുന്നത് ആഹ എന്തൊക്കെഉണ്ട് വിശേഷങ്ങള്
വിശേഷം സുഖായിട്ടിരിക്കുന്നു മഴയൊക്കെയാണ്
മഴ ഉണ്ടോടെ ഇവിടെ രാവിലെ നല്ല നല്ല മഴയായിരുന്നു ഇടീം മിന്നല് എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിചു മഴ കാലം തുടങ്ങിയന്ന് ഇപ്പൊ നല്ല വെയിലാ നല്ല വെയിലന്ന് പറഞ്ഞാ ചൂട് എടുക്കണ വെയ്ല് അപ്പൊ അപ്പൊര് അപ്രതീക്ഷിതമായ ഒരു കാലാവസ്ഥകൾ മോറെന്താപറയാ ഞാൻ വിചാരിച്ചു ഇപ്പൊ മൺസൂൺ തുടങ്ങി താ ഇവിടെ ഇ ഫുള്ള് വെള്ളാണെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു പോയി ഞാൻ പക്ഷെ എല്ലാം പോയി വെള്ളവൊക്കെ വറ്റിപ്പോയി നല്ല വെയ്ല്
ഓ ഇവിടെ ഇടയ്ക്കിടക്ക്ഒന്ന് പെയ്യും പിന്നെ വെയ്ല് വരും അങ്ങനെ അങ്ങനെ നിക്കുവാ
അതെല്ലെ ആഹ് ഇനിയിപ്പോ മഴക്കാലൊക്കെ വേഗംതൊടങ്ങന്ന് പറയൂണു അപ്പൊ സ്കൂളിന്റെ ഓപ്പണിങൊക്കെ എനിക്ക് തോന്നുന്നു മിക്കവാറും വെള്ളം വെള്ളം മഴ വെള്ളം മഴ അങ്ങനെ ആയിരിക്കുന്നു വിചാരിക്കുന്നു ആഹ അ സ്കൂൾ പർച്ചേസ് അങ്ങനെ എ ന്തെങ്കിലൊക്കെ ഉണ്ടോ ഇല്ല കഴ്- അല്ലേ ആമ് ഞാൻ എന്റെ മോൻക്ക് ആ ഇല്ല എന്റെ മോന്ക്ക്‌ അനസ്പെക്ടഡ് ആയിട്ട് പ്രതീക്ഷിക്കാതെ പെട്ടന്നൊരു ദിവസം ഒരുവയറ് വേദന കഴിഞ്ഞശനിയാഴ്ച രാത്രി ഒരു വയറുവേദന വന്നു പെട്ടെന്ന് അതുവരെ ഇതുവരെയൊ ന്നും ഉണ്ടായിട്ടില്ല അപ്പൊ സൺഡേ നമുക്ക് ഡോക്ടേഴ്സ് ഒന്നും അവൈലഅബ്ൾ അല്ലല്ലോ എന്നാലും ഞാന് അവ്ടെ അടുത്തുള്ള ഗവൺമെന്റിൽത്തെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടോയി കാണിച്ചപ്പോ അവര് അർജന്റായിട്ട് സ്കാനിങ് പറഞ്ഞു സ്കാനിങ് പറഞ്ഞപ്പോ ആഹ എന്താണ് അവൻക്ക പെൻഡിസൈഡ് ദിസ് വിത്ത് അപ്പൻ്റി ഗോലിത്ത് അതായത് ഒരു കല്ല്ഗോൽ ആയിട്ടിണ്ടത്രേ. അപ്പ ഇമ്മീഡിയറ്റ് സർജറി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു ഈ സൺഡേ തന്നെ. അങ്ങനെ അവട പോയി രണ്ടു ദിവസം കെട - ആ ആ ഒരാഴ്ച അഡ്മിറ്റായി രണ്ട് ദിവസം കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞു. ഇപ്പൊ ഞാനത് മിഞ്ഞാന്ന് വീട്ടിലെത്തിയേള്ളൂ.
ആഹ്
ഹസ്ബൻന്റ വീട്ടീന്ന് എന്റെ വീട്ടിലേക്ക് ഉ്മ്മാട കൂടെ നിക്കാമ്മന്ന ഞാനാണ് അങ്ങിനെ ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ച അങ്ങന പോയി.
ഇം ഹ്
എന്നാലും ഇനിപ്പ ക്ലാസ്സൊക്കെ തൊടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ആയത്കൊണ്ട് എന്താ പറയാ ഒരാഴ്ച ഒന്ന് രണ്ട് മൂന്നാഴ്ച്ച റെസ്റ്റുണ്ടല്ലോ അതിലൊരാഴ്ച്ച ഇങ്ങനെ പോകും. അതെ ഊം പിന്ന വേറന്തൊക്കേണ്.
ഫുഡക്കെ കഴിഞ്ഞോ
ഫുഡ് ആക്ച്വലി ഞാൻ നല്ല ലേറ്റായിട്ടാ ഇന്ന് രാവിലെ എഴുന്നേച്ചെ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് വൈകുവല്ലോ. സൗഭാഗ്യമായിട്ട് ലഞ്ച് കൈ മൂടില്ല അപ്പിങ്ങിനിരിക്കും അതിന്റെ എടേല് പാഷൻ ഫ്രൂട്ട്, കപ്പലണ്ടി അങ്ങനത്ത സാധനങ്ങളൊക്കെ എടുത്ത് തിന്നൊണ്ട് ആ ഒരു വേ ഇപ്പന്നുള്ള സംഭവം അവിടെ കഴിഞ്ഞു ഉം ആ അതൊ കുട്ടികള് രണ്ടുപേരേം ഭക്ഷണം കഴിക്കാൻ പിടിച്ചിരുത്തീട്ട് അവരും ലേറ്റ് ആയിട്ടാ എണീക്കാൻ. അങ്ങന പോണം. പിന്നെ ഒന്നാതീയന്നേ സ്കൂളെന്നുള്ള കാര്യ ഡിക്ലറേഷൻ ഇണ്ടല്ലോല്ലെ ഒറപ്പല്ലേ
ആ ന്നാന്ന്
ആണ്ലേ ഉം ഉം ഇനിയിപ്പം ഉം മഴ കാലാവസ്ഥാന്നൊക്കെ പർഞ്ട്ട് വല്ല അങ്ങനെന്നുണ്ടാവുല്ലാന്ന് വിചാര് ക്ക്ന്നു
അതെ പിന്നെന് പോവാന്നെങ്കി ഭയ്ങ്കര മഴ തന്നായ്രിക്കും രാ രാവിലെയൊക്കെ അമ്മാതിരി മഴയല്ലേ നമുക്ക് ക്ക മഴ കാണുമ്പോ മിറ്റത്തിറങ്ങാൻ പോലും തോന്നൂല
ആ ഇടിയും മിന്നലും എല്ലാണ്ട് അതാണ് പേടി ആ മഴ മാത്രല്ല ടി മിന്നല് എല്ലാണ്ട് വെക്കേഷ് നൈട്ട് ട്രിപ്പൊക്കെ പോയോ
കഴിഞ്ഞ മാസം ഒന്ന് പോയാര്ന്ന്
അതെ ലേ ആഹ്
സുന്ദരപാണ്ടിപുരം പിന്നെ എവിടെയാ കുറ്റാലിയം
ആ ആ അതൊക്കെ നമ്മടെ എന്താ പറയാ ആ എവിടേണ് സ്ഥലന്ന് പർഞ്ഞെ കൊൽ അല്ല ഈ നമ്മള് ഈ സ്പോട്ട് വര്ണതൊക്കെ എവിടെയാണ് ആ കൊല്ലം ജില്ല ആ തമിഴ്നാട് ആ അതാണു കൊല്ലം ജില്ലലെ ഞങ്ങളന്ന് മൂന്നാറി പോയിവന്ന് ഊട്ടീപ്പോയി തണുപ്പ്‌ള്ള സ്ഥലത്ത് നോക്കി പോയതാ കാരണം ചൂട് സഹിക്കാൻ പറ്റാത്ത സമയത്ത് ഉം ഉം മൂന്നാറല്ലാട്ടോ വട്ടവട മൂന്നാറിന്നങ്ങോ ത്തം പോണല്ലോ വട്ടവട എന്ന് പറഞ്ഞുള്ള ഒരു സ്പോട്ടിണ്ട്
ഉം ഉം
ഉം മൂന്നാറങ്ങനെ പോയത് കൊണ്ട് നമുക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് മൂന്നാറ് വഴി അങ്ങനെ പോയതാ പക്ഷെ നല്ല അടിപൊളി സ്ഥലാണ്. നല്ല ക്ലൈമറ്റ് നമ്മളെ ഇവിടെ നല്ല ചൂടുണ്ടാവുന്ന സമയത്ത് അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് പോരാൻ തോന്നൂല്യ
ഓ അവിടെ നല്ല തണുപ്പാല്ലേ?
ആ നല്ല നല്ലൊരു ക്ലൈമറ്റാരുന്നു നല്ല സുഖസുന്ദരമായ ക്ലൈമറ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഭയങ്കര തണുപ്പല്ല പക്ഷെ നമ്മക്ക് സെറ്റപ്പ് റ്റും കാര്യങ്ങളൊന്നും വേണ്ട നോർമലായിട്ട് നടക്കാൻ പറ്റിയൊരു കണ്ടീഷൻ
ഉം ഉം
പിന്നെ വേറെന്താണ് എന്തായി ഇന്ന് ഉച്ചക്ക് ലഞ്ചിന് വിഭ്
ലെഞ്ചിന് ചോറ് ചക്ക് ക്കാ, രസം
ചക്ക എങ്ങനെയാ വെക്കാ
ചക്ക ഇവിടെ സാദാപോലെ വേവിക്കയാണ്
എന്നിട്ട് ചക്ക ഉപ്പേരി ആയിട്ടോ ഒടച്ചിട്ട്,
ആ തേങ്ങയൊക്കെ ഇട്ട് നമ്മടെ മറ്റേ തുടുപ്പില്ലേ തുടുപ്പ്?
ആ അത് നമ്മുടെ സ്ലാങ് തമ്മിൽ നല്ല ചേയ്ഞ്ചുള്ളത് കൊണ്ടാണ്. നമുക്ക് തൊടും എന്ത പറയാ ചക്ക വേവിച്ചിട്ട് അതില് ചെറിയുള്ളിയും വറ്റൽമുളകും കടുകിമിട്ട് ഇത നാളെയാണോ
അല്ലല്ലല്ലല്ലല്ലല്ല നമ്മൾ ചക്ക വച്ച് നൈസായിട്ട് അരിയും വട്ടത്തിൽ എന്നിട്ട് കുറച്ച് വെള്ളം വെ ച്ച് ഏഹ് കുറെ നേരം അ ത് ആവി കേറ്റും.
ആഹ്‌ അങ്ങനെ ആവി കേറ്റിയ നമ്മള് അപ്പചെമ്പില് ഇഡ്ഡലി ചെമ്പിലാ
അല്ല സാധാ നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് ആ അതിനകത്തന്നെ അങ്ങ് വെള്ളം ഒഴിക്കത്തേയുള്ളൂ. വെള്ളം ഒഴിച്ച് അടച്ചങ്ങ് വെക്കും. ഇടക്കിടയ്ക്ക് ചെന്ന ഇതൊന്നു വെള്ളത്തിൽ കടന്നൊതൊക്കെ കുറച്ച് വെള്ളമേ വെക്കത്തുള്ളൂ അത് വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം ആ വെക്കുന്ന സമയം കൊണ്ട് നമ്മള് തേങ്ങ പിന്നെ വെളു ത്തുള്ളി ജീരകം പിന്നെ കാന്താരി മുളക് ഉണ്ടമുളക് കാ ആ പിന്നെ കുരുമുളക്
ഓഹ് പറയുമ്പോ തന്നെ നല്ല കൊ തോന്നിട്ടോ നല്ല റെസിപ്പി
ആഹ് കറിവേപ്പ് ഇതെല്ലാം കൂടെ ചതക ക്കും
നിങ്ങളുടെ ഭാഗത്തൊക്കെ ചക്ക കുറേണ്ട് തോന്നുണു അല്ലെ നന്നായിട്ട്
ആ അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ ഒരുപാട് അരക്കത്തില്ല ജസ്റ്റ് ഒന്ന് ചതയ്ക്കും ചതച്ചെടുക്കുന്നതിനതിനകത്ത് കുറച്ച് മുളക് പൊടീ ഇച്ചിരി മഞ്ഞ പൊടികൾ ഇട്ട് കലക്കീട്ട് ത് അത് നേരെ കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് അങ് ഇടും അപ്പഴത്തേക്ക് ചക്ക ഏകദേശം വേവും അപ്പോ അതിങ്ങനെ നടുക്ക് ഭാഗം ഇങ്ങനെ തൊരക്കും ആ എന്നിട്ട് ഈ അരപെല്ലാം കൂടെ അ അതിനകത്തിട്ട് അടച്ചങ് വെക്കും കൊറച്ചു നേരം കഴിഞ്ഞിട്ട് നല്ല ആട്ടങ്ങ് അത് മറ്റേല് ഈ ചീനിയൊക്കെ ഇളക്കാൻ നമ്മള് ഒരു മറ്റേ ഈ ഈ ഓല ഓലയുടെ മറ്റേ സംഭവം എടുക്കുവല്ലോ തെങ്ങിന്റെ അവിടെ എടുക്കുവോ
ഇല്ല്യാ അങ്ങനത്തതൊക്കെ എനിക്ക് ഫസ്റ്റ് ആ
ക്കാലിന്റെ മറ്റേ അറ്റത്തിരിക്കുന്ന മറ്റേ മടലുണ്ടല്ലോ
ആ ആ കൊഴിഞ്ഞില്ന്ന് പറയുന്ന സാധനമാണോ
ആ അങ്ങനെ പറഞ്ഞ എനിക്കും അറിഞ്ഞൂടാ ആ അപ്പൊ അത് നമ്മള് വെട്ടി വൃത്തിയാക്കി ചെ റിയ രീതിയിൽ സെറ്റപ്പ് ചെയ്ത് വെയ്ക്കും ആ എന്നിട്ട് അത് വെച്ച് ഇതിനെ ഇടിച്ച് ഇടച്ചിടിച്ച് നല്ലപോലെ നമ്മള് ചവിട്ടി പിടിച്ച് അടിപൊളിയാ നല്ല ആക്കിയെടുക്കും
നല്ല പേസ്റ്റ് പോലെ ആക്കുവോന്നിട്ട് ഈ ചക്ക അങ്ങനെയാണോ
പോലാവും മ് പക്ഷെ ഒരുപാടൊന്നും നമ്മള് പേസ്റ്റ് ആക്കണ്ട അത് വ ആവിൽ ഇരിക്കുന്നുണ്ട് നമ്മൾ ഇടിക്കുമ്പോ തന്നെ ശെ ശരിയാവും
അതേല്ലെ പക്ഷെ അപ്പൊ നമ്മള് എനിക്ക് തോന്നണ് ഇത് മാത്രമായിട്ട് തിന്നാൻ പറ്റിയ റെസിപ്പി ആയിരി
ആ ഇത് മാത്രവും തിന്നാം പിന്നെ ഇതിന്റൂടെ വല്ല ഉണക്കമീന് അച്ചാ ച്ചാറ് മാങ്ങ അച്ചാറ്
ആ ആ ഓക്കെ ആ എന്തായാലും കേൾക്കാൻ നല്ല രസ്‌ണ്ട് ഇത് നല്ലൊരു മലയോര പ്രദേശ ത്തുണ്ടാവുണ ഒരു റെസിപ്പിയായിട്ട് നമ്മുടെ റീൽസിലൊക്കെ കാണാലോ റീൽസിലൊക്കെ നമ്മൾ കാണുല്ലോ അതുപോലൊരു റെസിപ്പിട്ടൊ കേട്ടപ്പോ എന്തായാലും ചക്ക എനിക്ക് ഭയങ്കര ഭയങ്കര ഭയങ്കര ഇഷ്ടന് ഞാൻ പച്ചച്ചക്കക്കെ അതല്ല എതായാലും ഒരുപാട് ഗുണങ്ങളുമുണ്ടല്ലോ ഹലോ എന്റെ കുട്ടികള് നന്നായിട്ട് കഴിക്കും പക്ഷെ പച്ചച്ചക്ക അവര് തിന്നി ഇല്ല പഴുത്ത ചക്ക അതെ മ് എന്റെ വീട്ടില് പൊ പ്ലാവ് ഉണ്ടട്ട നിങ്ങെന്താ പറയാ പ്ലാവ്ന്നല്ലേ പറയാ
ആന്ന് ഇവിടെ പ്ലാവ് തന്നെ പറയുനേ
അല്ലെ അതന്നെ ഉണ്ട് പക്ഷെ അങ്ങനെ നമുക്ക് ഒരുപാടൊന്നും കിട്ടുല്ല എന്നാല് കൊതുക്കുള്ളത് കിട്ടും കിട്ടും അങ്ങനെ പിന്നെ വേറെ എന്താണ് ഞങ്ങളെ വീട്ടില് സാധാരണയട്ട് ഈ കട്ടൻചായയുടെ കൂടെ വൈകീട്ട് ചിലപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കൂട്ടോ അതാഞാൻ ചോദിചെ
ആ
ആ പക്ഷെ തേങ്ങട്ടുണ്ടല്ലോ അതിങ്ങനെ വേവിച്ചിട്ട് വറ്റൽമുളകും വേപ്പിലയും കടുകും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ താളിച്ചെടുക്കാന്ന പറയിയില്ലേ ജസ്റ്റ് അതങ്ങനെ കട്ടചായ കൂടെങ്ങനെ പെറുക്കി പെറുക്കി തിന്നാൻ
ഓ അങ്ങനെയ ഞങ്ങൾ അങ്ങനെയല്ല ചക്ക മറ്റേ എടുത്തിട്ട് ആ ഒന്നെങ്കി വെള്ളത്തി ഇട്ട് വേവിക്കും എന്നിട്ട് അത് ഊറ്റി ഊറ്റിയിട്ട് തേങ്ങയും പിന്നെ കുറച്ച് ങ് കരിയാപ്പല എല്ല ഇട്ട് ഇള ക്കിയെടു ത്ത്
അതെല്ലേ ആഹ് തേങ്ങ വിട്ട്ള്ള കളിയില്ല.
ഇല്ല തേങ്ങ ഇട്ടെങ്കിൽ അതിന്റെ ഒരു ടേസ് റ്റ് വരുത്തോള്
അതല്ലെ ആഹ് ഓരോന്നിന് ഓരോ ടേസ്റ്റാണ് എനിക്കിഷ്ടണ് ചക്ക എന്ത് കാണി ചക്ക എനിക്ഷ്ട മധുരമുള്ള ചക്കയാണെവിടെ പ്രഥമൻ എന്നൊക്കെ പറയും ചക്കപ്രഥമൻ അങ്ങനെ കാണിക്ക പിന്നെ ഇലയട പോലെ ചക്കങ്ങെ ആഹ് ആഹ് അതൊക്കെ പക്ഷ എനിക്ക് അതിനേക്കാളും ഇഷ്ടമാണ് പച്ചചക്ക നേയിലോട്ട് ചെയ്ത് അ ആഹ് ആഹ് പിന്നെ നമ്മുടെ ഓരോ നാട്ടിലേം റെസിപ്പികള് പലർക്കും പല്ലതും പുതിതായിരിക്കും ല്ലേ? അപ്പൊ എന്റെ ഇവിടെ ഉള്ളതായിരിക്കില്ല നിങ്ങളാടെ അവിടെ ഉള്ളത് അപ്പൊ നമ്മുക്കതക്കെ വർ ട്ട് തോന്നുന്നുന്തായാലും
അതാന്ന് ഹ് ഹ്
പിന്നെ വേറെ ന്തൊക്കെയാ ഇനിയിപ്പം എന്താ പറയാ നിങ്ങൾത് ചായ കുടിക്കാനുള്ള ടൈം മായില്ലേ ശെരിക്കും.
ഞങ്ങക്ക് വടെ ഏഴ് മണ്യാ.
അതെ ഞ ഞങ്ങക്കൊരു ആറര അത്ര അത്രയും പോവില്ലെങ്കിലും ആറരെക്കാവും കാരണം എല്ലാരും ഒന്ന് വന്ന് കിട്ടണ്ടേ. അപ്പൊ അങ്ങനൊരു താ ഹം താ ചായ ന്ന് ചോയികുമ്പം ചെല് പ്പം കുട്ടികൾക്ക് പാലായിട്ട് കൊടുക്കും ഞങ്ങൾ ചായായിട്ട് കുടിക്കും. ആ സമയത്ത് എന്തെങ്കിലൊ ന് സ്നാക്ണ്ടെങ്കി അത്ണ്ടാകും അത്രന്നെ അല്ലാതെ കറക്റ്റ് നാല്മണി അഞ്ച്മണി അങ്ങനൊരു ടൈമില്ല.
ഞങ്ങക്ക് ഇവടെ ചായ കുടീന്ന്ള്ള പരി വാട്യേ ഇവടില്ല
കൊറവാണ് ആഹ് അതാണ് എനിക്ക് അങ്ങനെ നിർ ബന്ധമായിട്ടും ഇങ്ങനെ കിട്ടണന്നില്ല പക്ഷേ നമ്മളെ കസിൻസൊകെ വരൂല്ലേ അപ്പം കമ്പനിയടിചിട്ട് എല്ലാ പഠിക്കുന്നെ ഭയങ്കരിഷ്ട
ഉം ഉ ഇവിടെ അങ്ങനെ ഒരു ശീലവേ ഇല്ലേ പിന്നെ ഭയങ്കര മഴയൊക്കെകാവുംബം നമുക്കു തോന്നൂല്ലേ ചു
ആഹ് ചെറുതായിട്ട് ഒന്ന് കുടിക്കണം അപ്പോതോന്നും ഉം അപ്പൊ ആ അപ്പൊ ഞാന് എന്താ പറയാ കുട്ടികളെ വിളി കിണ്ട് ഒന്ന് പോയി നോ ക്കട്ടെട്ടോ ഓകെ ആ ഓകെ ശരി ശരി ന്നാ ഓകെ ബൈ